ആ എന്താ എടുക്കാൻ താമ
അത് ആ അതെ കുഞ്ഞിന് ബിസ് ചായ കൊടുക്കായിരുന്നേ.
ആഹാ ഇന്ന് എന്തുവാ ചായെടെ കൂടെ?
ചായേന്റെ കൂടെ പ്രത്യേകിച്ചൊളൊന്നുമില്ല. ബേക്കറിയിണ്ട്. ബിസ്ക റ്റ് നുറുകൊകണ്ട്
ആ പിള്ളാർക്ക് പിന്നെ അത് മതിയല്ലോ
ആ അവർക്ക് പിന്നെ അത് മതി പിന്നെ വൈകിട്ടു ചോറ് കഴിക്കുവോ അവിടെ കഴിഞ്ഞിട്ട് ചോറ് തന്നല്ലേ കഴി ക്യാ
ആ അതെ അതെ
ഉം
ഇവിടെ ചോറ് അല്ലെങ്കില് ചപ്പാത്തിയോ പിള്ളേർക്ക് ദോശയോ അങ്ങനെ വല്ലോം ആയിരിക്കും ചോറ് കൂടുതൽ
കൈകുലേ ആ ആ ആ ഇവിടെ ചോറ് തന്നാ പിന്നെ നമ്മള് എന്ത് ചപ്പാത്തി എന്തേലും ഉണ്ടാക്കിട്ടുണ്ടെങ്കില് അത് കഴിക്കുംഅവര് അല്ലാതെ ചോറ് തന്നെയാ കൂടുതൽ
ഇവിടങ്ങനെ കഴിക്കണംന്ന് നിർബന്ധം ഒന്നും ഇല്ല
ബേക്കറി ഐറ്റം ഉണ്ടാക്കിയാല്
ആ
ബേക്കറി കഴിച്ചാത്തന്നെ അവർക്ക് വെശപ്പ് ഉണ്ടാവൂല്ല അത് വ ലേസ് മുട്ടായി അതൊക്കെ തന്നാ അവർ കൂടുതലും കഴിക്ക അവർക്ക് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ആ അതെ
പിന്നേ അതൊന്നും അത്ര നല്ലതല്ല ഉണ്ട് അങ്ങനത്തെ ഒക്കെ കൊടുക്കുന്നു
കൈക്കൊന്നും പറ്റൂലല്ലോ
കൂടെ പോയിക്കോ സാധനം വാങ്ങിക്കാനോ അങ്ങനൊക്കെ അപ്പ ഇന്ന് വരുമ്പോ അറിയാം എന്തൊക്കെ അവിടുന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ടെന്നു ഇല്ല വരും ഇപ്പ വരും അവര് കടയിലൊക്കെ കേറി ചേച്ചി രണ്ട് ദിവസം നൈറ്റ്‌ ഷിഫ്റ്റ്‌ ആരുന്നു കഴിഞ്ഞ ആഴ്ച
ആ ആ
അത് കഴിഞ്ഞ് ഇപ്പോഴാണൊന്നു ഡേ വ അല്ല ഡേ ആരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അന്ന് നമുക്ക് ആ ആ അപ്പ ഇപ്പഴാ വന്നേ ഇന്നാരുന്നു വന്നത് രാവിലെ വിളിച്ചോണ്ട് പോയതാ സ്കൂളീന്ന് വരുമ്പം നേരെയെ വൈകിട്ടല്ലേ ഇതുങ്ങളും വരത്തൊള്ളൂ അങ്ങനെ കൊറച്ച് പ്രേശ്നങ്ങൾ ഉണ്ടായിരുന്നു
സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കേ
ആ
സ്കൂളുകളില് ഓരോ പരിപാടികളും അതിന് വേണ്ടി കുറേ സാധനം അങ്ങനെയൊക്കെ ഉണ്ട് റിബ്ബണ് ഓരോ ദിവസോം വരച്ചോണ്ട് ചെല്ലാന് എന്താണ്ട് ഒക്കെയുണ്ട് അപ്പം അതിന് വേണ്ടീട്ട് ഓരോ ഇത് ചെയ്യുന്നതാ
പരുപാടിക് ഒക്കെ കൂടുമോ മോള്
ആഹ് കൂടും കൂടും അതിനൊക്കെ ഫയങ്കര ഇഷ്ടമാ പാട്ടും ഡാൻസ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാ
ആ ആ
അവരെ അവടെ എന്റെ ചേച്ചിയും ഡാൻസ് കളിക്കും
ആ
പാട്ടുവൊക്കെ ഉണ്ട് അവൾക്ക് അപ്പം അവൾ അങ്ങനെയാ
ആ ആഹ് ഓ അതേല്ലേ ആഹ് ആ ഇവിടെ ഡാൻസ് നല്ലോണം കളിക്കും
ഉം നല്ലതായിട്ട് അവള് ഡാൻസ് പടി ക്കാൻ പോന്നുണ്ട്
ആ അതേടാ
ഉം ഡാൻസ് അവ പാട്ട് പഠിക്കാൻ അവള് ഡാൻസ് അവൻ കരോട്ടോ എല്ലാത്തിനും വിടും ചേച്ചി പഠിപ്പിക്കാൻ അങ്ങനൊന്നും ആ ഞങ്ങളെ അങ്ങനെ ആരുന്ന് ആ ഉണ്ട് ഉണ്ട് ഇവളെ ഇനി കരോട്ടെ കൂടി പഠിപ്പിച്ചാൽ ആ ചെറുക്കനെ കലിപ്പ് കൊല്ലും അത് അതിന് അവളെ വിടത്തില്ല അവനെ വിടുന്നുണ്ട്
ആ ആഹ്
ഇവനാ കരാട്ടേടെ അടവൊക്കെ വെച്ച് അവളെ ഇതാക്കാൻ ചെല്ലും ഇടയ്ക് തടയാൻ അപ്പോഴത്തേക്ക് അവള് അതിലും വല്യ ഇത് പ്രയോഗിക്കും അതുകൊണ്ട് പിന്നെ ഇയ്യോ അത് പ്പൊ കണ്ടോ കാണണമൊന്ന് എടുത്ത് നിലത്തടിക്കൊന്നൊക്കെ അത്രേം ച്ചിരിക്കൂടെ വല്യതാവാൻ അവള് ഒരു ഇച്ചിരിയെ ഉള്ളു പക്ഷേങ്കില് വിക്കിനോക്കെ കണ്ട് കഴ്ഞ്ഞാ ഇവളാ ചേച്ചിന്നു പറയും
ആഹ്
അവനിങ്ങനെ അതിനകത്ത് ഓരോ ഇത് ഉണ്ടല്ലോ ഇങ്ങനെ ഹും ഹാ ഹു അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഇവൻ കാണിക്കും ഇവള് കാണിക്കത്തില്ല ഇവള് നാടൻ അടി കൊടുക്കും അപ്പം പിന്നെ കൊറച്ച്നേരം കരഞ്ഞിട്ടങ്ങ് മാറും അത് കൊണ്ടിപ്പോ അമ്മേ എനിക്ക് കാരാട്ട പഠി ക്കണം അങ്ങനെ കുങ്ഫു പഠിക്കണംന്നൊക്കെ പറഞ്ഞ് പോയതാ
അതോ ആ
അങ്ങനൊരു ഗൊണമുണ്ട് എന്തോ പറഞ്ഞാലും ഒരു തവണ പറഞ്ഞു കൊടു ത്താതി പഠിപ്പിക്കും സ്കൂളിലെയാണോ ഇത്? ആ പെട്ടന്ന് പഠിക്കും ങ്ങനെ പഠിപ്പിക്കും നമ്മളിങ്ങനെ പറയണ്ട പ്പം അബാക്കസൊക്കെ പഠിപ്പിക്കുന്നുണ്ടിവര്
ആ ആ
അതിനൊക്കെ വിടുന്നുണ്ട്
ആ അങ്ങൻത്തെകാട്യളേയാണ് എല്ലാ എല്ലാ കഴിവുകളും ഉണ്ടാവും കൊർച്ച് വി വികൃതിയുള്ള കുട്ടികൾക്ക് എൽ ആ എല്ലാദിനും എല്ലാദിനും കഴിവുണ്ടാവും അവർക്ക്
പിന്നിത്ങ്ങളോട് നമ്മള് നമ്മളൊക്കെ കുഞ്ഞിലേ ങ്ങനെ പറയണല്ലോ പോയിരുന്ന് പടിക്ക് അങ്ങനെ ഇതിങ്ങളോട് പറയൊന്നും വേണ്ട ഒരെടത്തൂന്ന് പോയിട്ട് പ്പൊ അബാകസിലൊക്കെ ഹോംവർക്ക് കൊടുക്കും പ്പവിടുന്ന് വന്ന് കഴിഞ്ഞാ ട്ട് അത് കറക്റ്റ് ആയിട്ട് ഇത്ര മണിയാവുമ്പോ അത് അയക്കണംന്ന് ഹോംവർക്ക് അയക്കണംന്ന് പറഞ്ഞാ ന മ്മളെ വന്ന് ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യും അയ്ച്ച് കൊട് എന്റെ ഹോംവർക്ക് ഞാൻചെയ് ചെയ്തു അയ്ച്കൊട് അങ്ങനെ പർൺട്ട് നമ്മളോടിങ്ങോട്ടുവന്ന് പറയും അതുപോലൊരുടീച്ചറൊരു വർക്ക് കൊത്ത്വിട്ടാ ആ അത് നല്ല കാര്യവാ അഹ് ഇത് എത്ര നാള് എങ്ങനെ എത്രാംക്ലാസ്സ് ത്വരെ കാണുംന്ന് നിക്കറിയാത്ത തില്ല അഹ്ഹ്
ഇല്ല എന്തായ്ലും ഇപ്പോക്കെ ഈ പ്രായത്തിലൊക്കെ അവര് കളീൻ്റെ പ്രായാണല്ലോ ക്ഷേ കളിയും അതേ എല്ലാർടെകാര്യങ്ങൾകൊക്കെ ണ്ടാവന്ന് അനല്ലതന്നയാണത്
ആ അതുനല്ലയാ പ്പം ഇങ്ങനെ പറയും ആ ഇവിട്ത്തെ അമ്മേ അമ്മേം അച്ഛനും ഇങ്ങനെ പറയും ഇവളും കു ഞ്ഞാനും അങ്ങനാര്ന്ന് ഞാനും ചേച്ചിഒക്കെ അങ്ങനാര്ന്ന് കൊറച്ച്കഴിഞ്ഞപ്പഴ്ത്തേക്ക് ഒരു അൻ ഞങ്ങളാസാറൊക്കെ ആയപ്പഴ്ത്തേക്ക് ഹോംവർക്ക് ബു ക്ക് പിന്നെ കൂളിവെച്ചിട്ട് വരിക അഹ്ഹ കെഒണ്ടാര്ന്നുഞാൻ ഞാന് ചേച്ചി അന്നുഇന്നുഉക്കെ പഠിപ്പിയാ പത്തേപ്ലെസ്സും അങ്ങനത്തെ അങ്ങനൊരു ഭയങ്കര പഠിപ്പിയാ ചേച്ചി
ആഹ് ആ
നഴ്സ്സന്ന് പറയുമ്പംതന്നെ ഊഹികാലോ
ആ
ആ നല്ലപഠി പ്പിയാന്ന്
ആങ്കുട്ടികൾളെ ഉടായിപ്പ് പെങ്കുട്ടികൾക്ക്ണ്ട്
ഉം അതേ സാധാർണ ആമ്പിള്ളാരാണ്
ആ അതേഅതേ ആങ്കുട്യോൾക്ക്ണ്ടാവു അങ്ങനെ കെ ഹോംവർക്ക്ബുക്കും ജോയ്ന് സ്കൂൾള് വെച്ച് വെര്ക ഷേ പെങ്കുട്ടീൾക്കങ്ങനേക്കെ കേറല് ഇവ്ടേക്കെ പെങ്കുട്ട്ള് സൈലൻ്റാണ് ഷേ ആങ്കുട്ട്ള് ഇതേപോലെ പറഞ്ഞപോലൊക്കെത്തന്നെയാണ്
ആ എനിക്ക് അമ് അതുംകൊണ്ടെ ഞാനുള്ളതുകൊണ്ടിവി ണ്ട് ആമ്പിള്ളാരില്ലാത്തേൻ്റെ സങ്കടം ഞങ്ങടമ്മേഅച്ഛനും അറിയാറില്ല അതുപോലാ അവള് അവക്ക് പിന്നെ ആങ്ങളഒണ്ട് എന്നാപ്പോലും അവൻ പെണ്ണിൻ്റെ സ്വഭാവോം എന്ന്ച്ച് ഇതെങ്ങനെയല്ല അവൻ
ആ അതെ അതെ പെൺകുട്ടി ആ മു മു
ങ്ങളല്ലേ ഒ
ആ അത്ശരിയ പസ്ന്യൂ ആ പസ്റ്റ്ദേ ആൾക്ക് അത്ര ഇതെണ്ടാവൂല എളേത് അവരിക്കാണ് ഭ യങ്കര ഇപ്പൻ്റെ ഇവിടെ വീട്ടിത്തന്നെ എനിക്ക് മൂന്നാളോങ്ങനെ വ്യകൃതി അങ്ങനെ പാവാണ് അവര് സായിലെന്റ എല്ലാരും ശേ ചെറുത് ഇത് ഭയ്ങ്കര വികൃതിയാ രണ്ടു വയസ്സായിട്ടില്ല പാ എല്ലാ വെളവും അവളെത്തണ്ട്
ഉം അതെ അതെ ഭയ്ങ്കര ഇപ്പം പയ്ങ്കര ഇ താ പിള്ളാരെ ആങ്ങനെ കാണും ഉം പ്പ സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഞാൻ രാവിലെ കൊറച്ച് സാധനം ചേച്ചിയോട് കൊച്ചിനോട് പോവുന്നേനുമുമ്പേ പറഞ്ഞ് ഞാൻ വിട്ടിട്ടോണ്ടായിരുന്നു നെച്ചോണ്ട് വറ്ണത്
അങ്ങനെക്കെ ഒണ്ട് കേട്ടോ ച്ച് ചേച്ചിക്ക് വാ അങ്ങനെ പറയും ആ ചേച്ചിയോട് പറയും കുഞ്ഞമ്മക്ക് വാങ്ങി കൊടുക്ക് അങ്ങനക്കെ പറയും അപ്പ അറിയാം ഞാൻ പറഞ്ഞേ ത്താ പറയുന്നേന്നറിയാം പക്ഷേ ഞാൻ പറഞ്ഞിട്ടാനൊന്നും പറയത്തില്ല
ആഹ്‌ ആ
ത്തെര എല്ലാം ഒണ്ട്
വാവുണ്ട്
പറയും കുഞ്ഞമ്മ പറഞ്ഞില്ലമ്മേ ആഹ് കുഞ്ഞമ്മക്കൂടെ ഇത് വാങ്ങിച്ചോണ്ട് ചെല്ലാൻ കുഞ്ഞമ്മ പ അങ്ങന പറയും ഇവളങ്ങനല്ല ഇവളോട് ഞാൻ പറഞ്ഞു വിടും ഞാൻ പറഞ്ഞന്ന് പറയല്ല് കേ ട്ടോ അപ്പം ചെന്നിട്ട് കുഞ്ഞമ്മയ്ക്കിതേ വേണവെന്നാ തോന്നുന്നെ കേട്ടോ അങ്ങനെ പറയും കേട്ടോ കുഞ്ഞോൾക്കിത് വേണോന്ന് ആ അങ്ങനോണ്ട് അങ്ങ അങ്ങനെ അപ്പം ഇവിടെ വരുമ്പോ ഏഹ് ആദ്യം ഒന്നും ചേച്ചിക്കത് മനസ്സിലാകുന്നില്ലാ രുന്നു ഞാൻ പറഞ്ഞു വിട്ടാ ഇവളി പറ യുന്നെന്ന് കാരണം സ്നേഹവാ എന്ന് വിചാരിക്കുവല്ലോ അപ്പോ ഞാൻ പെ ട്ടന്നെന്തെങ്കിലും ഇങ്ങനെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ ബി എഡിന് ഒക്കെ പഠിക്കുന്ന സമയത്തേ ഒത്തിരി ക്രയോൺ സും സാധനോക്കെ വേണവായി രുന്നല്ലോ അപ്പം അപ്പൊ ഞാൻ പറയുമ്പത്തേക്ക് അത് വേറെ ഒരു ഇതായതുകൊണ്ട് ഇവള് കടെ പോകുമ്പോ ഞാൻ ഐസ് എന്നിട്ട് പറഞ്ഞു വിടും അപ്പം ഇവള് അത് രണ്ടെണ്ണം വീതം എടുക്കും അവക്കും എനിക്കും അങ്ങനെ അപ്പം ഞാൻ ചോദിച്ച് നിന ക്ക് എന്തിനാ രണ്ട് ഒന്നു പോരേ ഇങ്ങനെ ചോദിക്കുമ്പഴ്ത്തേ ഇല്ല എനിക്ക് രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരും
ആ
ന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പറയുന്നത് ചെ ച്ചി കേട്ട് അപ്പൊ ചേച്ചി പറഞ്ഞ് നിനക്ക് വേണേ നിനക്ക് എന്നോട് പറ ഞ്ഞാ പോരെ ആ ഞാൻ പിന്നെ അവളോട് അങ്ങ് പറഞ്ഞുവിടും ചേച്ചി അവിടുന്ന് പോയി വിളിക്കുവായിരി ക്കുവല്ലോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് വിടും അപ്പം അങ്ങനൊക്കെയുണ്ട് കേട്ടോ അങ്ങനൊക്കെ ചെയ്ത് നമുക്ക് എല്ലാം വാങ്ങി ച്ച് തരാനും അങ്ങനൊക്കെ ഒരു ട്ടുമുണ്ട് ഉം ചെല പിള്ളാര് ഉണ്ടല്ലോ തരത്തില്ല നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ ആ ആ ഇപ്പം കഴിക്കുന്ന സാധനം ആണേൽ എല്ലാവർക്കും കൊടുത്തേ അവള് കഴിക്കത്തുള്ളൂ
ആഹ് അത് നല്ല കാര്യം തന്നെ ഉം
കൊണ്ട് നടന്ന് അവിടെ നിക്കുന്ന സകല പേർക്കും അവള് കൊടുക്കും അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ സ്നേഹവും കാര്യമൊക്കെയുണ്ട് നല്ല ചില സമയത്ത് നല്ല മെച്ചൂരിറ്റിയാ പുള്ളിക്കാരത്തിക്ക് ഓരോ സാധനങ്ങളും കൊടുക്കുന്നയാക്കെ ഭയങ്കര നല്ല കാര്യമാണ
ആഹ് നല്ല കാര്യാണ് അതെ അതെ പക്ഷേ ഈ വി കുരുത്തക്കേടുണ്ടെങ്കിൽ അത് ചെലപ്പം വ ല്യതായ നല്ല പാവമായിരിക്കും അങ്ങനെ ഉണ്ടാവൊല്ലോ ചെറിയ താ ആ പ്രായ ത്തിൻ്റെ ആ കുരുത്തക്കേടുള്ള കുട്ടികളാണ് വല്ലിയതാവുമ്പേ പാവാവാ
അങ്ങനെയും ഉണ്ട് ഇനി ഇവൻ അവൻ അങ്ങനെ ഉണ്ടേ പക്ഷെ എങ്കി എനിക്ക് തോന്നുന്നില്ല കാരണം എന്റെ ചേച്ചി കുഞ്ഞിലേ കുഞ്ഞ് ഇങ്ങനെ കുരുത്തക്കേട് അങ്ങനെ ഒന്നുമില്ലായിരുന്നു അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവളെ അ ടിക്കുംന്ന് അറിയാങ്കിലും അവള് പോയി നിന്ന് വാങ്ങിക്കുവായിരുന്ന്
ആ ആ
സോ ചേച്ചിക്ക് പക്ഷെ ഞാൻ അങ്ങനല്ല എന്നെ അടി ഇരിക്കുന്നെനിക്കറിയാലോ ഞാൻ പിന്നെ ഇവിടെ മാമന്റെ വീടൊക്കെ ഉണ്ട് അടുത് ത്ത്. അവിടെ പോയി കിടക്കു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കേറത്തുള്ളൂ ആഹ
അഹാ
ത്തക്കേടൊക്കെ ഞാനായിരുന്നു ഒപ്പി ക്കുന്നെ ഇവളായിരുന്നു പിടി ക്കുന്നെ ഞാൻ എന്തേലും ഒപ്പിച്ചാലും ഇവളെ ആയിരിക്കും പിടിക്കുന്നേ അവള് പാവയത് കൊണ്ട് നിക്കും. അങ്ങനെ ഒക്കെ ഉണ്ട് അതേപോലെ അതരവായി വെക്കും കുഞ്ഞാക്കു അവനെ പിടിക്കും. അവനാ ചെയ്തേന്നും പറഞ്ഞ് അവനെ പിടിക്കും. ഇവളെ ഇങ്ങനെ അവൻ ചുമ്മാ ഇങ്ങനെ അടിക്കാൻ കൈ പൊക്കുമ്പോ ഇവള് കിടന്ന് കാറും അപ്പം ചെല്ലുവല്ലോ, ചെന്ന് കഴിഞ് ഇവനിട്ട് കിട്ടാൻ വേണ്ടി കാറും
വിളവുണ്ട് വെള്ളായിട്ട് നന്നായി വിളവുണ്ട്.
ആ നല്ല വിളവാ അങ്ങനെ വിളവൊക്കെ കണ്ടോകൊണ്ടിരിക്കാം പക്ഷേ കൺ നന്മളിങ്ങനെ കണ്ടോണ്ടങ്ങക്കെയിരിക്കാനും ഇങ്ങനെ സ്നേഹമൊക്കെയുള്ള കൊച്ചാ.
ആ ആ
ല്ല കഥ പറച്ചിലും. ഇല്ലെങ്കിൽ മിസ്സ് ചെയ്യും, ഇപ്പ ഞാൻ നോക്കിയിരിക് ക്കോ, വരുന്ന വഴിക്കോട്ടു നോക്കി ഇരുന്നാ ഞാൻ ഫോൺ വിളിക്കുന്നെ. വരുന്നില്ലല്ലോന്ന്. ഉം തിരിച്ചു വിളിച്ചിട്ടാണെങ്കി എടുക്കുന്നുമില്ല. ഞാൻ അന്നാ ഒന്നൂടെ വിളിച്ചു നോക്കട്ടെ.
ആ ഓക്കേ ഓക്കേ.
ആ ശരി.